ആഹ്
കേക്ക്ണ് ണ്ടോ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം കെടന്ന്ക്കില്ല ഇവടങ്ങനെ ഇരിക്ക്ന്ന്
എന്താ ചൊമക്ക്ണൊക്കെ ജലദോഷം പിട്ച്ചോ
പനിയൊക്കെ പനിയൊക്കായിനു കൊറെസായിട്ട് പക്ഷെ പനി മാറി ചൊമ മാറ്ണില്ല
ആഹ് അതല്ലേലും അങ്ങൻത്തന്നെ ജല പനി ഉ ഇണ്ടായി മാറിയാ പിന്നെ ജലദോഷവും ചൊമ അതൊക്കെ മാറാനാ ഭയങ്കര ടൈമെട്ക്ക ഉം
പിന്നെ മക്കളൊക്കെ ഒർങ്ങിയോ
ന്നട്ട് ഹോസ്പിറ്റല് കാൺച്ചീനോ
ആഹ് ഞാൻ കാണിച്ച് ഹോസ്പിറ്റൽ കാണിച്ച്
ആഹ് ഇങ്ങട്ട് മര്ന്നൊക്കെ കഴിഞ്ഞോ
മര്ന്ന് ചൊമന്റെ മര്ന്ന് കുടിക്കുമ്പോ എന്താന്നറിയോ ശരീര ഒന്നായിട്ട് വെറച്ച് തുള്ളാ ഉം കെതക്ക് എന്തോ ഒരു എടങ്ങേറ് പോല ആണ്
ട്ടം പോലെകേക്കാരം
ഉം ഒറക്കല്ലാ ഒന്നാതെ ശരീരൊ ക്കൊരു നമുക്ക് പനിച്ച് വെറക്കൂലേ വെറയല് വെരൂലെ അതേപോലെ ചൊമേന്റെ മരുന്ന്കുടിക്കുമ്പോ ഇല്ല കുടിക്യാൻ തോന്നീല്ല
ആഹ്
വേറെന്താ കുട്യളൊക്കെ ഒറങ്ങ്യോ
ആഹ് ഒർങ്ങി മക്കളൊക്കെ ഒർങ്ങി കൊറെേ ഒറങ്ങ്ണില്ല ഞാൻ കൊറേ വൈക്യെ ഒറങ്ങൊള്ളൂന്നൊക്കെ പർഞ്ഞ്ക്കേനി പിന്നെപ്പൊ പ്പൊ ഒറങ്ങി ഉം
ഉം പിന്നെ മക്കളൊക്കായിട്ട് വെക്കേഷന് ടൂറൊക്കെ പോയ്നിങ്ങലെ
ആഹ് പോയീനു ഇപ്പ ഹസ്ബൻറ്ണ്ടായിനു ഇവടെ നാട്ടിലെ അപ്പൊ ഈ രണ്ട് വർഷം ഈ രണ്ടു മാസം ഫുൾ ട്രിപ്പന്നേന്നു
ആഹ് ആഹ്
ആഹ്
അപ്പൊ വെക്കേഷനടിച്ചു പൊൾ
അടിച്ചു പൊളിച്ചു അത് വെക്കേഷൻ തീ ന്നോട് കൂടി ആൾ പോവും ചെയ്തു പിന്നെ ആ പോ അടിച്ചുപൊളിക്കെ പെട്ടെന്ന് തീർന്നു ഉം പോയാ പിന്നെ സങ്കടാണല്ലോ
ആഹ് അടുത്തൊക്കെ ടൂറിസ്റ്റ് പ്ലേസൊക്കെണ്ട്
ഇല്ല ഞങ്ങള് എറണാകുളം പോയി പിന്നെ ആലപ്പുഴ പോയി
ആഹ് ആഹ്
പിന്നെ കോഴിക്കോട് പോയി
ആഹ് ആഹ്
ആഹ് പിന്നെങ്ങനെ എങ്ങട്ടേലും എപ്പളേലൊക്കായിട്ട് ഇൻക്ക്ങ്ങനെ പ്ലേസ് ടൂറിസ്റ്റ് പ്ലേസ്റ്റ്കൂടെ പോണന്നൊന്നുല്ല എനിക്ക് ഹസ്ബൻറിന്റെ കൂടെ എങ്ങട്ടേലും ഇങ്ങനെ പോണ എന്നള്ളു കാറിലിങ്ങനെ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഇങ്ങനെ പോണത് ആ അതന്നെ എപ്പഴും എന്തേലും ചാ പെട്ടെന്ന് ഒന്നും ഇങ്ങട്ടും ഒട്ട ഒരു ദിവസം പോയില്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ചാ യ കുടിക്കാൻ പോവാന്നെങ്കലും പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങും ഉം അവരുണ്ടാകുമ്പോഴല്ലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ ഇല്ലേ ഉം വീട്ടിലിങ്ങനെ ഇരുന്ന എല്ലാരും കൂടി ആവുമ്പോ നമുക്ക് ക്കാരു ഫ്രീഡവും കാര്യൊന്നും കിട്ടൂല്ലല്ലോ
ഉം അപ്പൊ നിങ്ങൾ അവിടുന്ന് പോകുമ്പോ അവർ ചോദിക്കൊന്നുംണ്ടാവല്ലോ അല്ലെ
ചോദിക്കാനൊക്കെ വലിയ ഇഷ്ടൊന്നുമല്ല പോണത് പിന്നെ മൈൻറ് വെച്ചാലേ നമുക്ക് എപളെലുംഈ രണ്ട് മാസം രണ്ട് വർഷത്തി രണ്ട് മാസം കിട്ടണതല്ലേ
ആഹ് ആഹ്
ഉം അപ്പൊ അത് എങ്ങനെലൊക്കെ ആയിട്ട് അങ്ങനെ തീർക്കും
ഉം ഉപ്പ ഇണ്ട്ടാ
ഏ
ഉപ്പ ഉണ്ടോ
ഉമ്മ ഇണ്ട് ഉപ്പ മരിച്ചിട്ട് ഇണ്ട്
ആഹ് ആഹ്
ഉം ഉം അങ്ങനെയൊക്കെയാ പിന്നെ ഹസ്ബനന്റിന് രണ്ട് അനിയന്മാരുണ്ട് ഓലൊക്കെ കല്യാണം കഴിഞ്ഞിക്കണ് പിന്നെ ഒരു പെങ്ങള ആഹ് പെങ്ങളാണ് പിന്നെ പെങ്ങള കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഹസ്ബൻറ് ഇങ്ങനെ വിളിക്കണിണ്ട് എന്റെ ഫോണ്ക്ക് ഞാനിപ്പ തൽക്കാലം എടുക്കണില്ല
ഉം
ഉം
അതല്ലാ ഉം ന്തോന്ന് പറയാംന്ന് വിചാരിചെ നിങ്ങള് വേറെ വീടൊന്നും നോക്കിണ്ടാവലോല്ലേ
ഇല്ല വെച്ചിട്ടില്ല തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട് വെച്ചിട്ടില്ല
ഉം ഉം അനിയൻ മാരോ
അനിയന്മാരും ഒക്കെ സ്ഥലമുണ്ട് ഇനി ചെറിയ അനിയനാവും വീട് തറവാട്
ഉം ഉം
ഉം അപ്പൊ നാളെ മറ്റന്നാള ഒക്കെ ആയിട്ട് പോകേണ്ടി വരും ഉണ്ട് ഒരാൾക്കുണ്ട് രണ്ട് കുട്ടികൾ ഉണ്ട്
ഉം
ഉം നാളക്കെ ആയിട്ട് ഇപ്പ ഇനി പോണം ആ ഒരു സങ്കടത്തി ഇങ്ങനെ ഇരിക്ക ഇപ്പം ഞാൻ എൻ്റെ വീട്ടില
എന്നാൽ പിന്ന ഞായറാഴ്ച്ച പോയ പോരെ ഞായറാഴ്ച വൈകിട്ട്
ഉം ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു മാസം ആവാറായി ഇനി ഇപ്പ നീട്ടി കൊണ്ട പോകാൻ പറ്റൂല
ആ ആ ഒരു മാസം ആടെ ഒരു മാസം ഇടെയും അങ്ങനെയ നിൽക്കുക
ആ അപ്പൊ ഹസ്ബന്റ് പോയപ്പോ ഞാൻ ഒരു മാസം നില്കുന്നെ പറഞ്ഞു കൊണ്ട് പോന്നതാണ് ഇനി ചിലപ്പോൾ ഒരു മാസമൊന്നും നില്കാൻ പറ്റലുണ്ടാവില്ല ഇനി ഞാൻഅ വിടെ ചെന്ന ഒരു ഇരുപത്തിരണ്ട് ദിവസൊക്കെ നിന്നിട്ട് അങ്ങനെ പോരും അപ്പോം ഞൻ ഇവിടെയും ഇരുപത്തിരണ്ട് ദിവസം നില്കുംഇവിടെ എത്ര നില്കുന്നെ അവിടെയും അത്രതന്നെ
അങ്ങനൊക്കെ ഉണ്ട് അല്ലെ
ഉം
ഞമ്മൾ പിന്നെ ആണ് നമ്മക്ക് അങ്ങനെയൊന്നും ഇല്ലനമ്മക്ക് എപ്പോ വേണമെങ്കിലും പോക വരിക
ആ ഉ സീനു എന്താ പറഞ്ഞത് ഒരു മിനിറ്റേ
ആ
ഓള് ഇ റേഞ്ച് കിട്ടൂല ഇമ്മാക്കിപ്പാക്ക് ഞാൻ വിളിച്ചു പറഞ്ഞ് മെസ്സേജ് അയച്ച അപ്പ ഞാഎന്നാ വേണ്ടാന്നും പറഞ്ഞ് ഇത്ര മടിയാവ്ന്ന് വേറെന്തൊക്കെയാ ഉം
ഇങ്ങളാങ്ങൾക്ക് കുട്ട്യയളൊന്നുല്ല
ആങ്ങൾക്ക് രൻ ഒരുകുട്ടിയിണ്ട് ഹ്
ആ
ഉം അപ്പൊ ഓല് ഞാ എന്താ ഇപ്പൊ ഞാൻ വരുമ്പോളും ഉം ഹ് എന്താ വർക്കെയ്ണണ്ട് അപ്പൊ ഞാൻ വരുമ്പോ ഓളോള വീട്ടിപോയി കൊറച്ചീസം നിക്കും അപ്പോ ഓളവിടെയാണ് പിന്ന മഅ ഹസു ആങ്ങള ഗൾഫിലു ആണ് പിന്നെ ഞാന് ഉം വന്നാ ഞാനും കുട്ടിയളുമ്മയുപ്പയും തന്നെ ഇവിടെണ്ടാവുള്ളു
ഉം ഉം ആങ്ങൾന്റെ കുട്ടി പഠിക്കാണോ
ആ ഓൻ ചെറിയ കുട്ടിയന്നെയാണെന്റെ ചെറിയ മോളു ഓനൊക്കെ ഒപ്പാണ്
അഹ് ആഹ്
അൻക്ക് രണ്ടാളും യു കെ ജിയില പഠിക്കണത്
ഉം
ആഹ് നിങ്ങളെ മക്കളൊക്കെ എന്തൊക്കെ ചെയ്യണെ
പഠിക്ക്ന്നയാണ്
ആ എത്രയിലാണൊക്കെ ഹ്
ഒരാളൊമ്പയ്ല
ആഹ
ഒരാള് പ്ലസ് ടു
ആഹ് ആഹ്
വല്യ കുട്ടിയളൊക്കെ തന്ന വല്യ കുട്ടിയളൊക്കെ ത പിന്ന അടി അയ്യുമ്പോ ഓൽക്ക് ചെറിയ ഒ എൽ കെ ജി കുട്ടിയളെ
അഹ ഹ ഹാ ഇവിടെ അതേപോലെ വല്യ മോനും എ മെ ഇന്റെ ചെറിയ മോളും കൂടി അഞ്ചു വയസിന്റെ മാറ്റണ്ട് പത്തും പത്ത് വയസ്സ് ഓനും ച് അഞ്ചിന് അപ്പോ ചെലപ്പോ വക്കാണം കൂടുമ്പോ ഓനാണഞ്ച് വയസ് ന്ന്തോന്നും ഉഹ് ആ അപ്പോന് അ ചെറിയ വല്യ കുട്ടിയാ ഏറെ വാശിയാ ഞാൻ പറയും ഇജ്ജല്ലേ മൂത്ത കുട്ടി അപ്പേ ഇജ്ജല്ലേ ഒന്ന് ഹ് കണ്ടറിയണ്ടേന്നൊക്കെ പ അപ്പ ഞാൻ പറഞ്ഞാടുക്കും ഓനഒന്നും മനസ്സ്ലാവൂല ചൊമക്ക്ണ് ണ്ടില്ലേ നല്ല ചൊമ ഇണ്ടില്ലേ നല്ല ചൊമ ആ ഈ ചൊമക്കുമ്പോ കെടന്ന് സംസാരിക്കുമ്പോക്കെ പ കൂടുംചൊമ
ആ ഞാൻ ഇവിടെ കിച്ചണിലിരിക്ക കോളെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ
ആഹ ആഹ
ഉം
പിന്നന്തൊക്കെയാ
വേറെന്താ
ഹസ്ബൻഡ് കൃഷി വതും ഇണ്ടോ ഇല്ല ഞാനെനിക്കങ്ങനേ കൃഷിനോടൊന്നും വല്ല ല്ലരു താ താല്പര്യല്ല ഉം എനിക്ക് ഈ ഗ പ്പീനെ വളർത്തണത് ഭയങ്കര ഇഷ്ട അത്ണ്ട് അങ്ങനെ
ഗപ്പിയോ
ഗപ്പിയോ ആ മീന്
ആഹ ആഹ
ആാം അതങ്ങനെ വളർത്ത അയില് കുട്ട്യാളണ്ടാവണൊക്കെ മാറ്റിട അങ്ങനെ അങ്ങനെ അതൊരു ഭയങ്കര ഒരു ഓബിയണ്
ആഹ അയ്പിന്ന മക്കക്കും ഭയങ്കര ഇഷ്ടേരിക്കും അല്ലല്ലേ
ക്കും ഇഷ്ടാണ് അപ്പൊ അത് അങ്ങനെ ഇണ്ടാക്കും പിന്നെ എന്താ ലവ് ബേർഡ്സ് ഇണ്ട് പിഞ്ചിസ് ഇണ്ട് അത് ആഹ് രണ്ടും അങ്ങനത്തൊക്കെ ഒരോ
ലവ് ബേർഡ്സ് ഇണ്ടാവുമ്പോ പാമ്പ് ഇണ്ടാവോന്നൊക്കെ പറഞ്ഞ്ക്കേക്കാലോ
ഉം എന്താവുവേ ഇതുവരെ വന്നിട്ടില്ലാ
ആഹ് ആഹ് പൂച്ചാ ഇണ്ടാ
ഇല്ല ഇല്ല പൂച്ചയില്ലാ അയിന് ഇനിക്കിഷ്ടമാണ് പശെ ഹസ്ബൻഡ് വാങ്ങിതേരില്ലാ മക്കള് പൂച്ചിമ് കൂടിയും ശെരിയാവില്ലാന്നാണ്ട്
ഉം ഇല്ല ഇല്ല ഇവടെ മറ്റേ പൂച്ചാ ഇണ്ട് നാടൻ പൂച്ചാ ഇഷ്ടം പോലെണ്ട്‌
ലണ്ട് എക്ക് ഈ പെർസ്യം പൂച്ചനെ വാങ്ങാനാ നല്ലാ ഇഷ്ടാണ്
ആഹ് എനിക്ക് ബയങ്കര ഇഷ്ട പെ പെറ്റ്
അഹ് പശെ ഹസ്ബൻഡ് ബയങ്കര പറ്റ റ്റൂല്ലാ അങ്ങനെ കുട്ടികളൊക്കെ അയ്നെ അയ്നെ പിടിച്ച് ഇത ക്കും ഓല് എന്തെലും കയ്യില് കിട്ടണൊക്കെ വായിക്ക് ഇടും പലാ അസുഖം വെരും അങ്ങനെ അങ്ങനെ ബയങ്കര എന്താ പറയാ ഉം ഹൈജീനിക്കാണ് ഇവമ്മാര് ബയങ്കര വൃത്തിന്റെ ആളാ ഹസ്ബൻഡ് അപ്പൊ ഒക്കെ സ് യെയാ അപ്പൊ അത് സമ്മോച്ചില്ലാ അപ്പേ പിന്നെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ലാ
ആഹ്
ഉം ആളിപ്പേ അങ്ങനെ വിളിച്ചോണ്ട് ഇക്കണ്ട് ഞാന് ഈ പരിപാടിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല ആയിനോട് അപ്പെ ഇടുത്താല് ശരിയാവൂല അങ്ങനത്തെ ഒന്നും ഇഷ്ടല്ലാ അത് സമയ അഹ് ഞാന് ഈ എന്തേലും വല്ലാ ബാത്റൂമിലാണ് അങ്ങനെ എന്തേലും പറയേണ്ടിവരും അയിന് ഇങ്ങൻത്തൊക്കെ ബയങ്കര പേടിയാണ് അല്ലെ തന്നെ സോഷ്യൽ മീഡിയ ഫോണ് അങ്ങൻത്തൊക്കെ ബയങ്കര പേടിയാ
ഉം ഉം
അപ്പൊ അല്ലാതെ യൂസ് ചെയ്യാൻ സമ്മേയ്ക്കൂല്ലാ
ആഹ്
ഉം
ശ്രദ്ധി കൊഴ്പ്പൊന്നു ഇല്ലാല്ലോ
ആഹ് ഇങ്ങനെ എല്ലാം പേടിയാ ബയങ്കര പേടിയാ എനിക്ക് ഇപ്പള് തൊടങ്ങാൻ സമ്മയ്ക്കന്നെല്ലേനു പിന്നെ ചോയ്ച്ച് ചോയ്ച്ച് ചോയ്ച്ച് ഫ്രണ്ട്സാൾക്ക് ഒക്കെ ഇണ്ട് ഇൻസ്റ്റാ ഇതിനാണെങ്കി ഇൻസ്റ്റ തൊർന്നരാനും പേടിയാ അപ്പൊ അതൊക്കെ ബയങ്കര പ്രശ്നാണ് ബയങ്കര ഇതാണ് ഒക്കെ പർഞ്ഞ് ചീത്താറയും അനക്ക് ഒന്നും ശ്രദ്ധല്ലാ ഇജ് പലേത്ലും പോയി കുടുങ്ങും ന്നൊക്കെ പർഞ്ഞ് പിന്നെ ചോയിച്ചു ചോയിച്ചു ചോയിച്ചാണ് സമ്മേ ഇപ്പോ ഒര് വർഷം ആ വ്ണേ ഒള്ളൂ ഇൻസ്റ്റ തൊടങ്ങിയിട്ട്
ഏഹ് അയ്ല് എന്തെങ്കിലും ഫോട്ടോ അങ്ങനെ അപ്ഡേറ്റയ്യോ എന്തെങ്കിലും
ഇല്ല അയ്നൊന്നും സമ്മേ ക്കുല്ലാ ഫോട്ടോ എല്ലാരും ഫോളോ ചെയ്യാനൊന്നും സമ്മേയിക്കൂല്ലാ
ആഹ് ആഹ്
ആഹ് പിന്നെ എന്തക്ക്യയാ കെടക്കാനായില്ലേ ആഹ് അങ്ട്ട് ഇനി ഹോസ്പിറ്റലി പോൺണ്ടോ ചൊ
വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാ
ഇല്ല ഇല്ല എന്നാ ശരി